തല്ലേ കേക്കാല്യ
ഹലോ ആഹ് സുഖണ് ഹലോ
ആഹ് ആഹ് കേൾക്കാണ്ട് എന്താ കൊഴപ്പില്ല ഇങ്ങനെ പോണ്ട് ആഹ് ചായ കുടി കഴിഞ്ഞു ചോറിന്റെ പരിപാടി കഴിഞ്ഞു ഉണ്ടാക്കിട്ടില്യ ഇന്ന് ഞങ്ങൾ ബട്ടൂര വാങ്ങി ബട്ടൂരല്യേ
ബട്ടൂര വാങ്ങിയ അടുത്ത് കട ഉണ്ടായിരിക്കൂല്ലേ
ആഹ് ഇപ്പന്നല്ല രാത്രി വന്നപ്പോ കൂടന്ന് എന്നിട്ട് ഇന്ന് അതുണ്ടാക്കി എല്ലാരും കൂടെ ഇണ്ടാവു പോ ആഹ് വീട്ടിലാണ് എൻ്റെ വീട്ടിൽ ടിലാണ് അപ്പൊ ഇവിടെ വരുമ്പോ എല്ലാരും കൂടെ ആകുമ്പോ അതാ എളുപ്പം
ആഹ് ബട്ടൂര വാങ്ങലേ
ഉം അത് എണ്ണേൽ പൊരിച്ചു ആഹ് ഹോട്ടലൊക്കെ ഉണ്ട്
പിന്നെന്താ അതിൽ ക്കെന്താ കറി ബീഫ് ആഹ് ഇവിടെ ഞാനിന്ന് പത്തിരി ബീഫ് കറി ഒക്കെയാണ്
ആ ഇനിപ്പോ കൊറച്ചു ദിവസം ബീഫാവും
ബീഫായിരിക്കുംഞ്ഞി ല്ല ല്ല ഇന്നലത്തെ ബീഫ് ഉള്ളതുകൊണ്ട് ഇന്നലെ പെരുന്നാൾക്കുള്ള ബീഫ് ഉള്ളതൊണ്ട് എന്താ ആ ബീഫ് ഉണ്ടായിുന്നും പുതിയ ബീഫ് വെച്ച് പോളിയും ബീഫ് വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഹസ്ബൻഡ് പൂളെൊക്കെ കൊണ്ട്ന്ന് അതൊക്കെ പിഴങ്ങി എടുത്ത്ണ് ബീഫ് അടുപ്പത്ത് വെച്ചിണ്
ആഹ്
പിന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പൊ വിളിക്കാന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെയ ഇണ്ട എന്നിട്ട് നിങ്ങള് ബീഫൊക്കെ അടുപ്പത്തായോ
ആഹ് ബീഫ് ഉണ്ടാക്കീട്ടുണ്ട് സാദാ ചോറും കുമ്പളങ്ങാക്കറീക്കെ ആണിന്ന് ഇന്നലെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്ന് സാദാ ചോറാക്കി
ഉം ഞങ്ങളിന്ന് പൂളേം ബീഫും ആക്കി ചോറും ഇന്നലത്തെ ബിരിയാണിയൊക്കെ അവടെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പിന്നെ അതിമുക്ക നോക്കിട്ട്
നമ്മൾ വെക്കുമ്പോ കൊറേയങ്ങട് വെക്കും പിന്നെ അത് ബാക്കിയാ
ആഹ് പണ്ടത്തെ പോലെ പെരുന്നാളിനൊന്നും ആരും ഒന്നും കയിക്കക്കൂല്ലല്ലോ എന്തെങ്കിലും വെള്ളം എന്തെലും
പിന്നെ പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഇങ്ങനെീ കല് കല്യാണം അതിനൊക്കെല്ലേ ബിരിയാണി ഉണ്ടാവലുള്ളൂ ഇപ്പൊ നമ്മള് തോന്നുമ്പോഴൊക്കെ വെക്കല്ലേ
തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കിയല്ലേ
പുറത്ത് പോയിട്ട് തിന്നിട്ടും വീ ഉണ്ടാക്കിയിട്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാരും ഒരു കോഴിയെങ്കിലും മേടിക്കും പണ്ടൊന്നും അങ്ങനല്ലല്ല ഇപ്പൊ അതിനൊന്നരു പ്രത്യേകത ഇല്ല ആ അതന്നെ പിന്നെ സാദാ ചോറും കുമ്പളങ്ങക്കറി ബീഫ് വരട്ടിയതൊക്കെ എപ്പോഴും സ്പെഷ്യലാ
ആ അതെന്നും സ്പെഷ്യല പഴയ കാലത്തും പുതിയ കാലത്തും എപ്പോഴും സ്പെഷ്യല ബീഫ് കുറച്ച് ബീഫും കുമ്പളങ്ങീയിട്ട് കറി വെച്ചതാണോ
അല്ല കുമ്പളങ്ങ കറി ഉണ്ടാക്കിട്ട് ബീഫ് വരത്തി
തേങ്ങ വറുത്ത് തേങ്ങ അരച്ച കറി വെച്ചാണ്ടോ
മോര് കറിയാ വെക്ക്വ
മോരു കറി ആ മോരുകറി വെക്കൂല ഇത്താ എങ്ങനെ മോര് ക്കറി നല്ല ജീരകവും തേങ്ങൊക്കെ അരച്ചിട്ട് അതി
ആഹ് നല്ല ജ്ജ് പു പുളി വെക്കൂല തൈരും തേങ്ങയും വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ജീരകൊക്കെ ഇട്ടിട്ട് അരക്കുക
അങ്ങനെയാണ് വെച്ചതേ
നല്ല മഞ്ഞ കളറില് നല്ല ഭംഗിയ കാണാനൊക്കെ വെറ്റ് മഞ്ഞായിട്ട് ഒരു പിസ്ത പിസ്ത കളറില് ഉ
എപ്പിലുംറ്റൽ മുളൊക്കെ ഇട്ട് കറി വെക്കൂല്ലേ
ആഹ ഞങ്ങള് കറിവേപ്പില അതില ഇടൂല ഞങ്ങള് കറിയില് കറിയില അങ്ങനെ എടുതാ ചെയ്യാ
ആ കറിയിോ അങ്ങെ ഇട ആ മോര് കറിക്ക അങ്ങനെ ഇടുന്നത്
ആഹ ആഹ അങ്ങനെ ഇടുന്നതാണ് രസം മോര് കറിക്കുന്നല്ല ഞാനല്ലെങ്കിലും എന്ണ്ടാക്കുമ്പോഴും നമ്മള് തൂമിക്കണല ഇടൂരാ അങ്ങനെ ചെയ്യാ വെറുതെതാ ചെയ്യാ ഉ
നക്ക
കറിവേപ്പില ഇടും പക്ഷെ ഞാൻ തൂമിക്കടൽ ഇടൂല ഞാൻ കറിൽ ഇടാ ചെയ്യാ ആ കറിയില തിളച്ചിങ്ങനെ തിളച്ചിട്ടി ഇറക്ക
ആ ഇല മൊത്തത്തിൽ അങ്ങനെ കമ്പോഡടുഴിക്കാറല്ലേ
ആ അങ്ങനെ ഇ അതൊരു രസം വേറെണപ്പഴാണ് ആ വേപ്പിന്റെ ടേസ്റ്റ് ഇങ്ങ കിട്ട മറ്റേ മുള എണ്ണനൊക്കെ ഇട്ടും ഇങ്ങോട്ട് അത് ഉം അതൊരു അതിനേക്കാൾ രസം എങ്ങനെ
അങ്ങനെയല്ലേ എന്നാ അങ്ങനെയ ഒന്ന ഉണ്ടാക്കി വെക്കണം ഇന്നലെ എന് ഇണ്ടാക്കി ഇന്നലെ എന്ത ഉണ്ടാക്കി അറിയാം
ാന വെച്ചു
ബിരിയാണി അച്ചുല്ലേ ഞാനൻ മധുഹൂത്ത്ണ്ടാക്കി അറബിൻ മതി അത് ബിരിയാണിയ കാാട്ടെളുപ്പാണ് ഉണ്ടാക്കി എടുക്കാാന് പട്ട് ഞാൻ രാവിലെ രാവിലെ ആറ മണക്ക് നീച്ച നമ്മള് പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെയാണല്ലേ
മധഭൂത്ത് എങ്ങനെ ഉണ്ടാക്കുക ചോയ്ിക്കാ
മധുഹൂത്തി ഉണ്ടാക്കാ എന്ന് പറഞ്ഞ നമ്മളെ സെല്ലാറ വെ വെ ന വ വെ ക അ ക അ നമ്മോ ബീഫ് വാങ്ങണം അത് ചെറുതാക്കി വെട്ടേത് വല വലല്പ്പത്തിൽ വെട്ടണ്ടുവരാ നമ്മളെ ആ നമ്മെ ബ്രോസ്റ്റിനൊക്കെ വെട്ടിക്കൊണ്ടുവരൂല്ലേ അതുപോലെ വെട്ടിക്കൊണ്ടുവരി വെട്ടിിക്ക കൊടുത്തിിട്ട് നമ്മളത് കഴുകി ഒന്നും മാഗ്നേറ്റ ഒന്നും വെക്കണ്ട ഒന്നും സ്ഥൊും പിടിപ്പിച്ചെടുക്കണ്ട അപ്പ നമ്മള് സെല്ലാറ വെ നമ്മ ഇഞ്ചി വെളുത്തുള്ളി പേ സവാള അരിഞ്ഞെടുക്കുക ഇിഞ്ച വളുത്തുള്ളി പേസ്റ്റ ഉണ്ടാക്കിയെടുക്കുക പിന്നെ സണ്ണ് നമ്മള് പാത്രത്തിലോട്ട് ഒഴിച്ച കൊടുത്തിട്ട് എന്താ അതിോട്ട് നമ്മള സ്പൈസസ ഒക്കെ ഉണ്ടല്ലോ ഏലക്കായ പട്ട പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതൊരു മൂന്നെണ്ണോ നാലെണ്ണമോ ഒക്കെ ഇട്ട് കൊടുക്ക മേഗി ക്യൂബാ മേഗി ക്യൂബ് ആാണ് അതിന്റെ ഒത് ആ മന്തിറെ ഏകദേശം ആ മന്തി എന്റെ ക പോലെ തന്നെയാണ് മന്തി ക കബ്സ് വെക്കുന്ന പോലെയാണ് അത് വെക്കല് നന്നായിട്ട് വെച്ച് ബീഫൊക്കെ അല്ല ഇറച്ചില്ല കോഴി കോ ചിക്കനൊെ ഒന്നായിട്ട് മൊത്തത്തില ഇട്ട് അങ്ങനെൊെ പറഞ്ഞു വച്ചിട്ട്െ അന്യേറ ഞമ്മൾ തിപ്പച്ച് ഊറ്റീട്ടല്ലേ ഉണ്ടാക്കിടുണേ
ആ ആ ഇത്മുക്ക് ഒന്നിച്ച് വച്ചാ പോറവൂല്ലെ
ആഹ ഒന്നിച്ചു വെക്കമ്മ കബ്സ വെക്ക പോലെ തന്നെ അങ്ങനെ അതൊക്കെ ഒന്ന് സ്പേസ ഒക്കെ ഒന്ന് വായി എടുത്തന് ശേഷം കുരുമുളകിന്റെ മണി ഇട്ട കൊടുക്കുക പിന്നെ നമ്മള് മാഗി ക്ൂബ് ഒരു മൂെണ്ണം ഉണ്ടെങ്കി ഇട്ട് കൊടുക്ക പിന്നെ പുളിയിഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം സവാളൊക്കെ നിട്ട് വയറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി നമ്മുടെ വീട്ടിലുള്ള തക്കാളി ഉണ്ടല്ലോ പഴം തക്കാളി സോസസ് അല്ലാതെ നമ്മൾ അടിച്ച രണ്ടും മൂന്ന തക്കാളി എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്ക മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് അ നമ്മള് കുരു ഒക്കെ ഉണ്ടായിക്കോട്ടെ ഒന്ന കുഴപ്പമില്ല നല്ലോണംടിച്ചെടുത് ഒഴിച്ച കൊടുത്തിട്ട് നമ്മളെ മധഹൂത്തിന്റെ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല വഴറ്റി എടുത്തിട്ട് പിന്നെ നമ്മളെ എന്താ പറയ നമ്മെ ആ അത് സെപ്പറേറ്റ് വാങ്ങാൻ കൊട്ടും അത് കടയിൽ ചോദിച്ചാൽ കിട്ടണതാണ് എല്ലാ കടയിലും കിട്ടും എന്നിട്ട് നമ്മളെ ചിക്കന് ഇതിലോട്ട് പീസ് ആക്കി ചിക്കന ഇതിലോട്ട് നല്ലോണം വൈറ്ററ്റ് കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പ നമ്മളെ ചൂടുവെള്ളം നമ്മളെപ്പത്തിനടു അടുത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം നമ്മള് ഈ ചോറ് അരി ഞാൻ നാ നായ അരി എടുക്കുകയാണെങ്കില് അഞ്ചു നാ അരി എടുക്കുകയാണെങ്കിൽ ആ ഏ ഏഴര ക്ലാസ്സ് വെള്ളാണ് ഞാന് അതിലോട്ട് വച്ച് കൊടുക്കാൻ വെക്കണത് ഏറെ ഗ്ലാസ് വെള്ള ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഒഴിച്ചെടുട്ട് നമ്മൾ ആ അരിയക്കെപ്പോകത്ത് നല്ലോണം കുതിർ കുതിർന്ന വരും ആ കുതിർന്ന വരുന്ന സമയത്ത് അത് ഊറ്റി എടുത്തിട്ട് നമ്മള ആ അരി അതിലോട്ട് ഇട്ട് കൊടുക്കുക ഒന്നും ക ചെയ്യണ്ട പിന്നെ നമ്മളെന്താ ഒരു കാപ്സിക്കോന്റെ കാപ്സിക്കോ ഒരു കാപ്സിക്കോന്റെ മുളകിന്റെ പകു പകുതി മതിയാവും ഒരു അഞ്ചു നായിക്കൊക്കെ വലിയ ണെങ്കിട്ടോ ചെറു അല്ലെ ഇന ഒന്നൊക്കെ ഇടാന്റെ രണ്ട് ക്യാരറ്റ് അരിഞ്ഞിട്ട് അത് ഇട്ടു കൊടുത്തിട്ട് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് നേരം ഒും ഐഫ ഫ്ലൈമില് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽൊ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് എടുക്കാം എന്നാതന്നെ നമ്മ
അതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു മന്തി ടേസ്റ്റ് തന്നെ
ആഹ് മന്തിന്റെ ടേസ്റ്റ് തന്നെയായിരുന്നു ടേസ് വേറൊരു ടേസ്റ്റ് ആണേ മന്തി വേറെ ടേസ്റ്റ് കബ്സസ് വേറെ ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് ഒക്കെ രോരോ ടേസ്റ്റ് ആണ്
നല്ലത് ഏതാ തോന്നിയിരുന്നു
അങ്ങനെ ഉണ്ടാക്കിയ നല്ല അടിപൊളി കഴഞ്ഞിട്ട് ഒന്നാലും ഉണ്ടാക്കിയെടുത്ത് ഞാൻ ആദ്യ രണ്ടാമത്തെ പ്രാവശ്യമാണ് മന്തി. മ മദഹൂത്ത ഉണ്ടാക്കിയെടുക്കണ പിന്നെ മയോണൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട മയോണിസ് നമ്മ ഉരുളക്കിഴങ്ങ് ഒന്ന് പിഴിഞ്ഞെടുക്കുക അത് പിഴിഞ്ഞെടുത്തിട്ട് വെളുത്തുള്ളി അഞ്ചോ ആറോ വെളുത്തുള്ളി വലിയതാണെങ്കിൽ അഞ്ചോ ആറണ്ണ ചെറുതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണ ഒക്ക വേണ്ടി വരും അങ്ങനെ അതൊക്കെ ഒന്ന് തൊലി കളിഞ്ഞെടുത്ത് മിക്സി ജാറും ഇട്ട് കൊടുത്തിട്ട് അതിലൊക്കെ നമ്മ മുട്ടന്റെ വെള്ളം ഒഴിച്ച കൊടുക്കുക പിന്നെ സണ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഐസ്ക്യൂബ് ഇ ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട്ടു നല്ലണം അടച്ചെടുത്തിട്ടുണ്ടെങ്കില് അട്ടടിപ്പൊളി മായോണേസം റെഡിയ ആാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ബീഫ് ഉണ്ടാക്കിയെടുത്ത് പിന്നെ പ്രോസ്റ്റ്
അല്ല ഐസ്ക്യൂബ് ഇട്ടിട്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് മനോനീസ് ഉണ്ടാക്കുമ്പോഴേ അപ്പ അത് മെൽറ്റ് ആവൂല വള്ള അധിക ആവല
ഒരു രണ്ടയസ് ക്യൂബിട്ട എടുത്ത അല്ലേ വെള്ളം അധിക ആവൂല
ഉം
നല്ല ഇതിൽ കണി നല്ലതില് കിട്ടും കുറുകിയായിട്ട് നല്ല ആവശ്യത്തിനുള്ള ഇതിൽ കിട്ടും
അ
ഒരുപാട് ചെറുത് ചെറിയ ഒരു കഷ്ണം ഇട്ടു കൊടുക്കാൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതൊന്നും അഴഞ്ഞു വരാൻ വേണ്ടിട്ടുള്ള ഇട്ടുകൊടുത്താ മതി പിന്നെ എന്താ ബീഫ് ഉണ്ടാക്കി പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കി ചിക്കൻ വലിയ പീസ് തട്ടി വെട്ടി കുടഞ്ഞിട്ട്പിന്നെത്ആ ബോ കുച്ചുപ്പൊടിൽ തന്നെ ഒരു ഉപ്പ് ഇടാവും ആ ഉപ്പിലിട്ട് വെച്ച് ഒരു ര ഒരു മണിക്കൂർ ആ ഉപ്പിലിട്ട് വെക്കും പിന്നെ നമ്മള് എടുത്താണ്ട് ബ്രോസ്റ്റന്റെ പൊടിയിലാക്കിട്ട് അങ്ങനെ അത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണം വെച്ചെടുത്ത് അങ്ങനെ പൊരിച്ചെടുക്കുക അത്ര പണിയുള്ള ബ്രോസ്റ്റ ഒക്കെ ഉണ്ടാക്കി നമ്മള് ചിക്കനൊക്കെ വെച്ച്െടുക്കുകണെങ്കിൽ നമു വെളത്തുള്ളി ഇഞ്ച പേസ്റ്റ് മസാലപ്പൊടികളക്കെ ഒക്കെ തേച്ചച്ച് പിടിപ്പിച്ചക്കട ഇത് അങ്ങനെയൊന്നുമ ഇല്ല ഇതൊക്കെ കേൾക്കുമ്പോ എന്തോ വലിയ കശം ഉണ്ടാക്കാനൻൊന്നരു പണിയില്ലേ തോന്നുന്നു
നമുക്ക് ഇത് ഇണ്ടാക്കാ ഭയങ്കര ബുദ്ധിമുട്ടാ തോന്നി
സാധനത്തി നമ്മളിവിടെ വീട്ടില എപ്പോഴും ഉണ്ടാക്കിെടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിെടുക്കാൻ ഭയങ്കരരാ് കൺഫ്യൂഷന അല്ലാത്തതൊക്കെ എല്ല ഇപ്പ ഇണ്ടാക്കാ നല്ല സുഖണ അതൊക്കെ പേര് കേൾക്കുമ്പോ എന്തോ വേറെ എന്തോ പോലൊക്കെ ആയിട്ട് അങ്ങനൊക്കെ അതൊക്കെ ഉണ്ടാക്കി
അതെന്റെ പേര് കേൾക്കുമ്പോ എന്താ ഭയങ്കര സാധനങ്ങളുണ്ട് പെരുന്നാള കയറ്റ ട്രിപ്പ് ഒന്നന്ന് പോന്നില്ലേ
പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങള് അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ എന്ത ബിരിയാണി പിന്നെന്തെങ്കക്ക് ചിക്കൻ പൊരിച്ചതൊെന്നെ ചിക്കൻ പൊരിച്ചതും ോ
ആഹ ഞാൻ പൊരിച്ചിട്ടാ ഞാൻ പൊരിച്ചിട്ടാ കുട്ടികൾക്ക് അ സന്ന
ആഹ്
പൊരിിച്ചു വെക്കുമ്പോൾ
ആഹ പിന്നെ വീട്ടിലൊക്കെ പിന്നെല്ല പായസ പസ ഉണ്ടാക്കി അടപ്പായസം ഉണ്ടാക്കി പാലും മിൽക്കും വീടൊക്കെ ഒഴിച്ചിട്ട് രാവിലെ തന്നെ മായനല്ലോ
മ്
നള്െ കൊറോ
തഴെണ്ടായോ
അ അന്നായിക്കോട്ടെ ഞാന് വിളിക്കാട്ടോ
ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെല്ല